ഹലോ ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ
എന്തൊക്കെയാണ് വിശേഷം
പ്രത്യേകിച്ച് വിശേഷൊന്നുല്ല ഇവിടെ ഭയങ്കര മഴയാ ഇപ്പം ഭയങ്കര വല്ലാത്തൊരു കാലാവസ്ഥയാ ഒട്ടും പറ്റുന്നില്ല തണുപ്പൊക്കെ
അതെ അതെ ഇവിടെ പക്ഷെ അത്രയും നല്ല കാലാവസ്ഥക്ക് വല്ല്യ കുഴപ്പങ്ങളൊന്നും ഇല്ല നക്ഷത്രങ്ങളും മഴക്കോള് ചെറുതായിട്ടുണ്ട് പക്ഷെ നക്ഷത്രങ്ങളൊക്കെ കാണാം അതുകൊണ്ട് രാത്രി മഴ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല ചന്ദ്രനും എല്ലാം ഉണ്ട് അധികം മഴ ഇവിടില്ല പക്ഷെ ടെക്കെ ടെക്കെ മഴ പെയ്യാറുണ്ട് ഇടയ്ക്കേ ഉള്ളൂ പക്ഷെ മഴ പെയ്യാറുള്ളത്
ആഹ് ആഹ് പിന്നെ എന്താണ്
ത്രിയിൽ രാത്രിയിൽ വെറുതെ ഇരി ക്യുന്നയെക്കെ ഇഷ്ടാണോ
അതെയതെ ബുക്ക് വായിക്യാനൊക്കെ പയങ്കരഷ്ടാണ്
അതെയോ എനിക് രാത്രിയിൽ വെറുതെ ഇരിക്യാ രാത്രിൽ ഇങ്ങനെ ഈ മനോഹരമായ രാത്രീകളെ നമ്മൾ വള്പ് രാവിലെയാണ് എല്ലാം കാണാൻ പറ്റുന്നതെങ്കിലും രാത്രിയില്ലാത്ത തണുപ്പും കാര്യങ്ങൾ ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അത് എങ്ങനെ കണ്ടൊണ്ടിരിക്യാനും ഈ മൂൺ എ ചന്ദ് ന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കാനൊക്കെ എനിക്ക് വളരെ ഇഷ്ടാണ്
ആഹ് ഹോബീസൊക്കെ എന്തൊക്കെയാ
ഇതൊക്കെ തന്നെയാണ് ഹോബീസ് രാത്രി ഇങ്ങനെ ഇരിക്യാ കാൺആ അതേപോലെന്നെ രാത്രിയാണ് കൂടുതൽ സമയം ഞാനിങ്ങനെ പ്രകൃതിയായിട്ട് എണങ്ങി ചേരാനുള്ള അ് കാരണം രാവിലെ എണീക്കുമ്പോ തന്നെ വളരെ താമസിക്യും പിന്നെ അതിന്ശേഷം പിന്നെ അതിന് ശേഷം ഫുഡ്ഡക്കെ കഴിച്ച് പിന്നെ കൊറഷ് നേരം ത്തീ വി ഒക്കെ കണ്ട് പിന്നെ ഒറങ്ങും എനിക്യുപ്പോ തന്നെ വളരെ താമസ് ഷായത്കൊണ്ട് രാവിലത്തെ ഭക്ഷണം കഴിക്യാറില്ല എപ്പഴും ഉച്ചക്കത്തെ ഭക്ഷ്ണാണ് കുടല് കഴിക്കാറുള്ളത്
പക്ഷെ രാവിൽത്തെ ഫുഡ് കഴിക്കണം ഉച്ചക്കത്തെ കഴിച്ചില്ലെലും കൊഴപ്പൊല്ലന്നല്ലേ പറയാറ്
ആഹ് അതെ അതെ പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് ഞാൻ താമസ്സ് എണിക്യുന്നത് കൊണ്ടേ
ഓ ഓ
പിന്നെ അതിന് ശേഷം പിന്നെ ടി വി ആണെേലും അങ്ങനെ കാര്യങ്ങളൊക്കെ കുറെേ നേരം സിനിമ കാണും പുതിയ പുതിയ സിനിമകളൊ ക്ക ഫോൺല് വരുന്നതും ടി വില് വരുന്നതും ഒക്കെ കണ്ടൊണ്ട് ഇങ്ങനെ രിക്യുംപിന്നെ അ അപ്പർത്തെ എന്റെ ഏഹ് കേട്ടില്ല
തിയേറ്റർലെക്കെ പോവാറ്ണ്ടോ
തി തിയേറ്റ്രർപോയി സിനിമ ആണാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യംന്ന് പറയ്ന്നത് ഏത് പുതിയ സിനിമ വന്നാലും പുതിയ പുതിയ നടന്മാരുടെ കാര്യങ്ങൾ വന്നാലും എനിക്ക് അപ്പോപ്പോ ഉടനെ പോയാ അതൊക്കെ കാണുന്ന പയങ്കര ഇഷ്ടള്ളകാര്യ ആഹ് ഒരു ഫീല് നമക്ക് തിയേട്രിൽ പോയിരിന്ന് കണ്ടാലേ കിട്ടത്ത ത്തൊള്ളു ഒരിക്കലും ഇടിവി വീട്ടിലെ ടിവിയിലോ ഫോണിലോ കാണുമ്പോ അത്രയും സൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടണൊന്നില്ല
യായ സിംഗിൾ ആയിട്ടാണോ കാണുന്ന അ് അതോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട് സായിട്ടോ
ഏ് അങ്ങനെഒന്നുല്ല ഏറ്റവും കൂടുതൽ സമയം ഞാൻ കാണാറുള്ളത് എന്റെ വീട്ടുകാര്ടെ കൂടെയാണ് ഞാനെപ്പഴും വീട്ടില് വീട്ടിലാണ് ഞാൻ എപ്പോഴും ഉണ്ടായിരിക്യുന്നത് അപ്പോ വീട്ടുകാര്ടെ കൂടെയാണ് ഞാൻ കൂടുതൽ സമയങ്ങനെ കാണാറ്ള്ളത്
അഹ് ആഹ് പുതിയ മൂവിയെക് വാഴ റ്റു ഒക്കെ കണ്ടാര്ന്നോ
വാഴറ്റുഒക്കെ കണ്ടാര്ന്നു വാഴയിലെ എനിക്ക് ഹാഷർനെ പയങ്കര എനിക്യ ഹാഷിർന്ന് പറയുന്ന ആഹ് ഒര് കഥാപാത്രത്തിന് എനിക്ക് പയങ്കര ഇഷ്ടാണ് അവന് ഇപ്പോ യൂട്യൂബിലായാലും ഇൻപ്പൊ ഇൻസ്റ്റഗ്രാമിലായാലും എന്ത് കാര്യത്തിലായാലും ഹാഷിർ ഇടുന്ന പല കാര്യങ്ങളും എനിക്ക് വളരെ ഇഷ് ഹാഷിർനെ ആചിരി എനിക്ക് പയങ്കര ഹാസിർറിനെ ഇഷ്ടാണ്
ഫാനാണ് ഹാഷിർന്റെ ഫാനാണ്
ആണോ ആണോ ഞാനും വളരെ അധികം ഫാനാണ് ഹാഷിർന്റെ
അതെ അതെ മൂവി വളരെ നല്ലൊരു മൂവി അതെ കരയില്ലേ ലാസ്റ്റ്
ആഹ് അവസാന അയ്നകത്ത് ഹാഷിറ്ന്ന് പറയുമ്പഴ് യൂട്യൂബിൽ നിന്ന് കഴ കേറി വന്നൊരു വ്യക്തിയാണ് അല്ലെങ്കി ഇൻസ്റ്റാഗ്രാമിൽ ടിക്റ്റോക് അതിൽ നിന്നൂടെ കയറി വന്നൊരു വ്യക്തിയാണ് പക്ഷെ ഹാഷിർ ഇത്രേം മനോഹരമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യല്ല അത് ഏറ്റവും വല്ല്യ കാര്യമാണ് ഇപ്പൊ അവന്മാര് ഈ നാലു പേരും നാല് പേരിം ഇഷ്ടമല്ലേ? ബാക്കി നാലു പേരെ അലന്നെ ആയാലും ആ ന്നാ ആ അതെ അതെ ഈ ബാക്കി നാല് പേരാണെങ്കിൽ പോലും ചെറിയ രീതിയിൽ നിന്നും വളർ വളർന്ന് വന്നവര പക്ഷെ അവർക്ക് അതിന്റെ അഹങ്കാരവോ ആ കാര്യങ്ങളോ ഒന്നുവില്ല
ഒന്നും ഇല്ല സുഹൃത് സഹോദരങ്ങളെ പോലെ
ആ അവർക്ക് തമ്മിൽ അവര് സഹോദരങ്ങളെ പോലെയും ബാക്കിയുള്ള ജനങ്ങളെ ഈ പ്രേക്ഷകത ഇത് കാണുന്ന ആൾക്കാരെ സ്വ അവരാണ് ഇവരെ വളർ വളർത്തി എടുത്തത് എന്നുള്ള ഒരു ആ ഒരു ബോധവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട് അവർക്ക് അതിനുള്ള സ് സ്നേഹും എല്ലാം തിരിച്ചവര് നൽകുന്നുണ്ട്
ഉം അതില് അവര് ഒരാൾ രക്ഷ പ്പെട്ട ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താ എന്നുള്ള പ്ലാന ആയിരുന്നു പക്ഷെ എല്ലാരും സിനിമേ കെറിയപ്പോ
അതെ അതെ ഇപ്പൊ സിനിമയിലാണെങ്കിൽ കൂടെ അവരങ്ങനെയാണ് ജീവിതത്തിലാണെങ്കിൽ കൂടി ഇവര് അങ്ങനെയാണ് ഇവര് ഇവര് തുടക്കത്തിൽ ഇവര് നാല് പേര് അല്ലായിരുന്നു അഞ്ച് പേരായിരുന്നു ഇവർക്ക് ആദ്യം മുബൈലൊന്നും ഇല്ലായിരുന്നു അപ്പം ഇവ യൂട്യൂ യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ആദ്യം ഒരു കൂടെ ഒരു ചെറുക്കനും ഉണ്ടായിരുന്നു പിന്നെ ആ ചെറുക്കൻ രക്ഷപെട്ടു പോയി അവര് അവരെങ്ങാണ്ട് ഗൾഫിലോ എന്തോ ജോലി കിട്ടി പോവുന്നുണ്ട് അങ്ങനെ പോയി ചെല്ലുമ്പോഴത്തേക്കാണ് ഇതേപോലെ ഏഹ് ഇങ്ങനെ ഇവര് നാലു പേരുടെ ബാക്കി നാലു പേരുടെ ഈ കാര്യങ്ങൾ പിന്നെം പിന്നെം ചെയ്ത് കഴിയുന്നെ ചെയ്ത് കഴിഞ്ഞ് കൊറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവര് നല്ല ഹിറ്റ് അടിക്കേം ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ആയി വല്ല്യ നെലയിൽ ഇപ്പ വാഴ ടു സിനിമ വന്ന് എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞ് അപ്പം പോലും ആ മറ്റേ ആ ഒരു ചെറുക്കനെ ഇവര് ഇതാക്ക്ന്നില്ല എന്ന് വെച്ചാൽ കൂ കൂടെ ആ ചെറുക്കൻ ഉണ്ടായിരുന്നു തുടക്കത്തിലാ ആ കൊ ആ ഒരു ആ ഒരാളുണ്ടായിരുന്നു ഇവരെ കൂടെ ആ ഒണ്ടായിരുന്നൊരാളെ ഇവര് തള്ളിപ്പറയുകയോ ഒന്നും ചെയ്യുന്നില്ല ഇത്രയും വല്ല്യ നെലയിലെത്തുമ്പോ പോലും അത്രയും വല്ല്യ സ്റ്റേജിലും കാര്യങ്ങളിലും പ്രേക്ഷകരുടെ എല്ലാര്ടെയും മുമ്പിൽ വെച്ച് ഇവരാ ചെക്കനെ ക്കനെ സംസാരിക്കുന്നു അവരെപ്പറ്റി സംസാരിക്കുന്നു അവൻ എവിടാണെന്ന് സംസാരിക്കുന്നു എല്ലാ കാര്യങ്ങളും പറയുന്നു
അത്രേം ഹിറ്റ് ആവൂന്ന് പ്രതീക്ഷിച്ചീല്ലേന്നോ ആ മൂവി ലാസ്റ്റ്
ഇല്ല ഇല്ല ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ബട്ട് അതിന് ഏറ്റവും വല്ല്യ സം
പിണങ്ങിയിരിക്കുന്ന, മൂവി കണ്ടെ
അതെ അതെ അതെ ഏറ്റവും വലിയ സംഭവന്ന് പറയുന്നത് അയ്നകത്ത് ആ സിനിമേൽ അവ അവരെ അവരെത്ത തന്നെ പറയണം ഹാഷറിനെ ആയാലും അലനെ ആയാലും എല്ലാ ആ അഭിനയിച്ച കു അവരെ യുവ തലമുറകളെ തന്നെ പറയണം
അതെ അതെ അത്രക്ക് നല്ല ആക്ഷാ ആക്ടിങ് കാര്യങ്ങൾ റിയൽ ലൈഫ് പോലെ അവര് ജീവിച്ച് സിനിമയില്
ഇപ്പം അവർക്കാണെങ്കിൽ തന്നെ സ്വന്തവായിട്ട് സഹോദരങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം എല്ലാരും ഇങ്ങനെ ആഹ് ബാക്കി പ്രേക്ഷകരെ അങ്ങനൊരു സംഭവം അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നെതതുകൊണ്ടായിരിക്കാം.
അതെ അതെ.
അവെരാ സിനിമയിലൂടെ ജീവിക്കൃയായിരുന്നു.
പിന്നെന്താണ്?
പിന്നെ വിശേഷെന്ന് പറയുമ്പോ വിശേഷെന്ന് പറയുമ്പോ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ദൃശ്യം, മോഹലാലിന്റെ ദൃശ്യം കണ്ടിട്ടുണ്ടായിന്നോ ദൃശ്യം ത്രീ
എഹ് കണ്ടുട്ടുണ്ടായി കണ്ടുട്ടുണ്ടായി ആഹ് കേക്കാൻ പറാ ഒക്കെ.
ദൃശ്യം ത്രീ ദൃശ്യം വണ്ണും റ്റൂവും പോലെ അല്ലായിരുന്നു ദൃശ്യ ദൃശ്യം ത്രീന്ന്പറയുന്നത് ദൃശ്യംത്രീ എന്ന് പറയ്മ്പം. ആഹ് വളരെ വല്ല്യ ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്ന് ആഹ് സിനിമക്കകത്ത്. ഒരു പ്രേക്ഷകൻ വിചാരിക്കുന്ന അത്രഇല്ല
ല്ലാ
കേട്ടില്ല.
ദൃശ്യം വണ്ണിലായിരുന്നു ആദ്യം നല്ല ഹിറ്റായിട്ടുള്ളതൊക്കെ.
ആപ്പാതെ അതെ അതെ ദൃശ്യം റ്റൂല് വളരെ ഭയങ്കര വലൃയ ടിസ്റ്റുകളും കാര്യങ്ങളെ ക്കെണ്ടായിരുന്നു കാരണം ഒത്തിര്ന്നാ മനുഷ്യര് പോലും ചിന്തിക്കാത്തൊര്. ഒരാള്പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് സംവിധായ ഏഹ് നൈ ഹിറ്ററായിട്ടുള്ള എഴുതീട്ടുള്ളാ ജിത്തു ജോസഫ്. പറയുന്നാ ആഹ് ഒരു വ്യക്തി ചിന്തിച്ചിട്ടുള്ളത് അത്രേ വല്യ കാ ന്ന് വെച്ചാൽ പെട്ടെന്നെര്, ഇങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ തലയിൽ ഓടുന്ന കാര്യങ്ങളൊന്നെല്ല. ഇപ്പം ആഹ് ഒരു ബോടി വരുൺ ൻ്റെഒരു ബോടി കിട്ടി. ട്ട അവരത് കൊണ്ടുവന്ന് വേറൊരു എന്തേ ജില്ലയിൽ തന്നെ. അവടെ കൊണ്ട് കൊടുക്കുകയും അവിട്ന്ന് മോഹലാൽ ചെന്ന് എടുക്കുകയും അതു തന്നെ. വളരെ വല്വ ചിന്തകളാണ് ആഹ് ജിത്തു ജോസഫിന്റെ.
അതെ അതെ ദൃശ്യം ത്രീ ത്രീം എറക്കിയില്ലേ.
ആഹ് അതെ അതെ ദൃശ്യം ത്രീ കണ്ടിരുന്നോ.
ആഹ് കണ്ടിര്ന്നു.
അതെ, അതെ, അതെ ദൃശൃം ത്രി യുടെ കഥാ ഇഷ്ടപ്പെട്ട്ക്ക്ന്നോ.
ആഹ് ഇഷ്ടപ്പെട്ട് ഇഷ്ട്ടപ്പെട്ട്.
അതെ അതെ അയ്നാത്ത് ലാസ് റ്റ്ത്തെ ക്ലൈമാക്സ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു.
ആഹ് അതെ അതെ നല്ലെ യായിരുന്നു
ഉം നല്ല യായിരുന്നു നല്ല രുന്നു അതേപോലെന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ നായകൻ, ആരായിരുന്നു
ആസിഫലി.
ആസിഫലി ആയിരുന്നേ ആസിഫലിയുടെ. ഉം സിനിമാള് ഏറ്റവസാനം എറങ്ങിയ ചുരുക്ക സിനിമകളാണ്ല്ലെ. ഏഹ് പിന്നെ എനിക്ക് തോന്നുന്നു ആസിഫലിയുടെ. ഏം സിനിമകള് രണ്ട് സിനിമകള് ഞാൻ കണ്ടു പക്ഷെ പേര് ഞാൻ മർ ന്ന്നോയി രണ്ട് സിനിമ ആസിഫ ലിനെക്കാളും നല്ലഭിനയാ നല്ല നല്ലൊരു വ്യക്തിയാണ്.
അതെ, അതെ, ഏത് നടനെയാഷ്ടം.
എനിക്ക് വിജയദേവരെ കൊണ്ടയാണ്ഷ്ടം കൂടുതലിഷ്ടന്ന് പറയുന്നത് ഇപ്പൊ അവരുടെ കല്യാണ രഷ് മികെയായിട്ട് കല്യാണം കഴിഞ്ഞു.
ആഹ് അതെത് വിചാരിച്ചതേ ഇല്ലായിരുന്നു.
അങ്ങനെരു അവരാണെങ്കിൽ വളരെയധികം പ്രയ്യിവറ്റായിട്ടാണ ആഹ് കല്യാണം കൊണ്ടുപോയത് വെച്ചാ വളരെ നല്ല ഒരു കാര്യണെന്ന് വെച്ചാ. ബാക്കി ഇപ്പഴ്ത്ത മനുഷ്യരെന്ന് പറയുമ്പം. ഉം ഇപ്പൊ സ്നേഹിക്കുന്നെരെ വഞ്ചിക്കുന്ന സമയാണ്.
അതെ
അപ്പഴും അപ്പഴും ഇങ്ങനെ വഞ്ചിക്കുമ്പം ഇവര് ത ഇവര് ഈയൊരു അവരുടെ ആഹ് ഒരു റിലേഷൻഷിപ്പ് അവര് പ്രൈവറ്റയിട്ട് വെക്കാനുള്ള കാ കാരണവും വലിയ അധികം നല്ല കാരണമാണ്
ആ പക്ഷേന്നെ കൊറെ നെഗറ്റീവും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനേണ്ട്
ഇ ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിലെന്ന് പറയുമ്പം നല്ലതിനെ ചീത്തയാക്കുകയും ചീത്തേനെ നല്ലതാക്കി ആക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറിക്കൊണ്ടിരിക്കുകയാണ്
അതെ
പണ്ടത്തെ കാലത്തൊക്കെ അതെ അതെ അതെ പണ്ടത്തെ കാലത്ത്ന്ന് പറയുമ്പോ ഒരു പത്രത്തിലൂടെ അല്ലെങ്കിൽ റേഡിയോയിലൂടെ ആയിരുന്നു ആൾക്കാര് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരു കേരളത്തിൽ നടക്കുന്ന ആയാലും
സർക്കായ്
അതെ അതെ അതെ ഇപ്പൊ കേരളത്തിൽ അളക്കുന്ന ആണെങ്കിലും ഇന്ത്യയിൽ ഏ ഏത് രാജ്യത്ത് അല്ലെങ്കിൽ ഏത് ജില്ലയില് നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇവര് ഇങ്ങനെ പണ്ടുള്ള ഒരു ചായക്കടയിൽ ഇരുന്നായിരുന്നു റേഡിയോയിലൊക്കെ ആ ഒരു സമയത്തെ ചായക്കടകളിലായിരുന്നു പണ്ട് കേട്ടില്ല
പിന്നെ ന്യൂസ് പേപ്പർക്കെ വന്നു
ആ അതെ അതെ പിന്നെ ന്യൂസ് പേപ്പർ വന്ന് പിന്നെ ടി വി വന്ന് ടി വിൽ ഓരോ ന്യൂസുകൾ വന്ന് അതിന് ശേഷം ഇപ്പം വന്ന് നിക്കുന്നത് ഈ എന്തുവാ ഫോണിലെ സോഷ്യൽ മീഡിയേല കാര്യങ്ങളൊക്കെയാണ്
അതെ അതെ
ഇപ്പ ഇപ്പഴ ഇപ്പഴത്തെ ആൾക്കാര് എന്ന് പറയുമ്പം മനുഷ്യരെ വിറ്റ് ജീവിക്കാനിരിക്കുന്ന ആൾക്കാരാണ് മനുഷ്യര് എങ്ങനെയാണോ അവര് അവരെ എങ്ങനെയൊക്കെ വെട്ടി മുറിച്ച് ജീവിക്കാമോ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്
അവിടെ സഹോദരനമ്മമാരില്ല
അതെ അതെ ഇപ്പ തന്നെ നമ്മള് രേണുസുതിയെ കാണുന്നില്ലേ
ഉം അതെ അതെക്കണ്ട് ബന്റ് മരിച്ചതോടെ അവര് എൻജോയ് ചെയ്യുന്ന് ലൈഫ് ഒക്കെ
അതാ ഇപ്പൊ അവര് ജീവിതത്തിൽ അവരിപ്പ ഇപ്പൊ അവരുടെ ഭർതാ ഭർത്താവ് മരിച്ചന്ന് പറഞ്ഞഞ് അവരുടെ സുഖജീവിതങ്ങളോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ അവർക്ക് ക്ക് കരഞ്ഞു തീർക്കേണ്ട കാര്യമില്ല
ഇല്ല ബ തീർച്ചയായിട്ടാണ് കാണുന്നത് ഭർത്താവ് മരിച്ചത്
ആഹ് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെന്ന് പറഞ്ഞാ വീട്ടിലടങ്ങി ഇരുന്ന് ഒരു വെള്ള തുണി ഉട്ത്ത് വെളിയിൽ എറങ്ങാതെ മുറിയിലെ ഒരു മൂലക്ക് ഇരിക്കണമെന്നാണ് ഇപ്പോഴത്തെ ജനങ്ങളും പണ്ടത്തെ ആൾക്കാരും ഒക്കെ ചിന്തിക്കുന്നത്
പക്ഷെ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കെം വേണം
അതെ അതെ ഇപ്പൊ അങ്ങനെ അതല്ല പറയുന്ന ഇപ്പൊ എല്ലാ മനുഷ്യർക്കും ഈ ലോകത്ത് സ്വാതന്ത്ര്യണ്ട് ഇപ്പൊ ഭർത്താവു ആയിട്ട് അവര് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവര് എങ്ങനെയായിരുന്നോ ജീവിച്ചത് അത് അവരുടെ ജീവിതത്തിൽ ഇടക്കൊരു വ്യക്തി വ്യക്തി വന്നു ആ വ്യക്തി മരിച്ചുപോയി പിന്നെ ആ വ്യക്തി ത്തിയെ ഓർത്തവർക്ക് ജീവിക്കാൻ പറ്റണമെന്നില്ല ജീവിക്കണോന്നുല്ല
പക്ഷെ ചില പണ്ടത്തെ ആചാരപ്രകാരം